ഹലോ?
ഹലോ ഹലോ ആഹ് കേക്ക്ല്ലാ ഹലോ?
ലോ
ആഹ് ഇങ്ങട്ട് കേക്ക്ണ്ട് അങ്ങട്ട് കേക്ക്ല്ലേ അലോ.
ഹലോ
കേക്ക്ണ്ടോ
ആഹ് ചായുട്ച്ചോ
അപ ചായകുടിചീലെ ഹ ഹാ ഹ്ഹും
പിന്നെന്താ പരുവാടി
ഒന്നുല്ല ഇവിടെങ്ങനെ ഇരിക്കന്നേ
ഓ എക്കോ അടിക്കാ
ഏ നമ്മളെന്നെ ഒള്ളൂ അല്ലേ എ ഗ്രൂപ്പില് വേറെ ആരും ഇല്ല്യേ ഏ
ഹ് ഹും
ഉം ഇഷ്യ ഹ് ഹ് ഹും ഹേ ഇല്ല്യ പിന്നെ എന്താ പറയ നമ്മള് മാത്രള്ളൂ ഇഞി ഹ് ഹും
ഉം ഹും
കയ്യ്ണതും മാക്സിമംണ്ട് അങ്ങണ്ടാക്ക
അധികൊന്നും പറ്റൂലല്ലോ അത് ഞാ അധികൊന്നും പറ്റൂലല്ലോ
ഇനി ഒരു മൂന്ന്! ! ! ! ! ! കൂടിയേ ഉള്ളൂ അത് ഞാൻ കഴിഞ് ഇന്റെത് കഴിഞ്
ഏ ഇൻക്ക് മൂന്നെണ്ണൊന്നു ഓ അടുത്ത അഞ്ചാ അഞ്ചെണ്ണംക ആയി വന്നെ ഉം. ഉം ഇരുവതായിട്ടൊള്ളൂ ആകെ
ഫ്രഷറ് അടിച്ചോ റീഫ്രഷടിച്ചോ
ഉം ആ അത് ഇരുപതായിട്ടൊള്ളൂ
ഉം പിന്നെന്താണ് ഏ ല്ലാരും നാത്തുന് കുളിച്ച് നാത്തൂന്റെ കുളിയെകഴിഞ്ഞ് പോയാ
ആഹ്ഹ്ഹ് ഓ കുളിയക്കെ കയ്ഞ് കേറി
ഏ
പിന്നെ വേറെന്താ ചായ
വാഹ് ചായക്കായി
ഉം കടി എന്താ ചായക്ക്
ആഹ് ഇക്ക കൊണ്ടുവരുംന്ന് വിചാരിക്ക്ണ് അവിടെ ഇരിക്കണ് ണ്ടാള്
അടുത് കടാണ്ടോ
ആഹ്
അപ്പൊ പിന്നെ സുഖാണ് ന്താണ്ടാക്ക്യെ
ഉം തങ്ങനെയൊക്കെയായ് കാറ്റ് കൊറവാണ് ഫാന് വെലിച്ചെറിയേണ്ട സമയായി
ഉം ഞാൻ ഫേനൊന്നുടാതേരിക്ക്ണേ
ചൂടെട്ത്തിട്ടെ ഇക്ക് ചൂടല്ലേ ഇണ്ടാവ തണുപ്പല്ലല്ലോ ഏഹെ ഏ അതാണ്
വ്ടെ വല്യ ചൂട്ല്ലപ്പൊ
ശരീരം പെട്ടെന്ന് ചൂടാവും വണേ ഈ സമയം
ആഹ് ആഹ് ആഹ് അങ്ങനായതോണ്ട് അങ്ങനവ്മ്പോ വെ ചൂടുണ്ടാവൂല്ലേ
ഉം അല്ലാ ഞാൻ വിചാ പനിയാണ് പനിയണെന്നാ ഞാൻ വിയാരിച്ചെച്ചേക്കണേ പനിയൊന്നുല്ലാന്നൊള്ളെ ഇപ്പോളല്ല മനസ്സിലായിക്കണ് നേരം വെള്തേച്ചിക്ക് മൊത്തം
ഉം
നേരം വെൾത്തെൺച്ചാറിം. ചൂടുത്തിട്ട് നീക്കാൻ കയില്ല ചെലപ്പോ പിന്നീ അവിടെ കൊടുക്കും അങ്ങനെയീട്ട്
ആഹ്
അങ്ങനെ കേട്ട് ഞു മോള് സമാധാനത്തില് വിളിക്കാം.
ആഹ് ആഹ് കളിക്കാൻ എവ്ട പോവാ അടുത്ത് വീട്ടത്ത് ആഹ്.
ആഹ് മുറ്റത്തക്ക് ഇറങ്ങി ആഹ് മ്ഹ്
ആഹ് അങ്ങനെ
രാത്രി
ആഹ്
അതൊക്കെ അതൊക്ക ഇനി മൊളക് ബജീന്റെ മൊളക് കൊണ്ടുവന്ന് തരൂ ന്നോ ആവോ
ആഹ്
അങ്ങനെയാണങ്കി അതിന്റെ ആ നടൂലുള്ള സാനം കീറി കളിഞ്ഞാണ്ടേ ഒഴിവാക്കി ഇപ്പും മൊളകും മഞ്ഞപ്പൊടി ഇട്ടണ്ട് പോരി ചെക്ത്തരി നല്ല രസാണ് ക്ക് ഇഷ്ടാണ്.
ആഹ് ആഹ്
പിന്നെ ഇൻക്ക് ഈ ആഹ് മൊളക് ബജി ഇങ്ങനെ തിന്ന എനിക്ക് ഭയങ്കര ഇഷ്ടാണ് മറ്റേ തീരെ റസല്ല്യ മാവ് പച്ചപ്പ് പോലെ ഉണ്ടാവും ഏഹ് ചെല കടേല് കേറി തിന്നാലേ മിക്ക ദിവസം ബാത്ത്റൂമ് പോവുമ്പം ഈ ചവപ്പ് ചവർപ്പ് പോലെയാണ് എനിക്ക് തോന്ന
അ ആഹ്
ഉമ് വയറിന് പിടിക്കൂല ചിലോര് വേവുണേന് മുന്നേ പ്പനൊക്കെ ഇവിടം കാട്ടി വെല കുറവാ മാങ്കൂര് ഇരുവർപ്പിയാണ് ഒരു ചായക്ക്
മ്മ്
ഈ നാട്ടില് സാധത്തിന് അല്ലേലും വെല കൂടുതല്. നട്സായാലും ഈത്തപ്പഴായാലും കിലോ കണക്കിന് വാങ്ങാ വിചാരിച്ചാല് അപ്പൊ വെല കൂടും ഇപ്പം മെഞ്ഞത്തെരു മുട്ട ഒന്നും പറയണ്ട മിഞ്ഞാന്ന് ഒര് മുട്ട വാങ്ങാൻ നോക്കി ട്ട് നൂറ്റിയെഴുവ റുപ്പ്യ മുപ്പെണ്ണത്തിന് ഇൻക്ക് അഞ്ചെണ്ണം തരാൻ പറഞ്ഞിട്ട് ഉം അയാൾ അഞ്ചെണ്ണം ഒന്നും തരുന്നില്ല ഞാൻ അധികം സ് സ്കൂളൊന്നും പോയിട്ടില്ല്യ പറഞ്ഞാണ്ട് അയാള് അയാള് അയാൾ അയാളെ പാട് ഓക്കട്ടേ വെച്ചിട്ട് ഞാൻ പോയി കക്ക എറച്ചി വാങ്ങി. എല്ലാം ഒന്ന് കണക്ക് പറഞ്ഞ് കൊടുത്തിട്ട് പിന്നേ അയ്മെ പിടിച്ച് തൂങ്ങാണ് ആർക്കായാലും ദേഷ്യം വരാതെ എനക്കറിയില്ല ഇനി എന്നാ അയാള് ഇങ്ങനെ നിക്ക അയാള് ആ മൊത്തം പെട്ടിയോടുക്ക് കൊണ്ടുപൊയ്ക്കോളി പെട്ടിയോടുക്ക് ചെങ്ങായിനോട് അഞ്ച് മുട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെയും അയാള് അയ്മേ തൂങ്ങാണേ.
ക്കണം പോണം ന്നാണ്
ആഹ് പെട്ടിയോടുക്കങ്ങട് പോണം
ഹ്
അങ്ങനൊരു ഇതേണ് അയാക്ക്
ഉം
അങ്ങനെയൊക്കെ ആയിട്ട്
മുഷീദ് ഉം
പിന്നങ്ങനെ അങ്ങനൊക്കെത് ശരിയ ഉം ഭർത്താവ് വരണം വെള്ളം താങ്ങി കൊണ്ടുവരണം മോ ട്ടർ മോട്ടർ ശരിയായി- തുടക്കണ്ടാന്നഎന്റെ റൂം മാത്രം തുടച്ചാൽ മതിയർന്നിട്ടാ.
ആഹാ... !
ആക്ക് പേടിയാണെ.
ഉം.. !
പുറത്ത് ഡ്രമ്മിലാണെങ്കിലും തന്നെ-
വള്ളം താങ്ങി കൊണ്ടരാനൊക്കെ ബുദ്ധിമുട്ടന്നല്ലേ എല്ലെങ്കിലും
ഉം പ്പ ആള് പറയും ഞാ ഞാൻ ണ്ടല്ലോ ഞാൻ ചെയ്തോണ്ട് ന്നൊക്കെ പറയും ആള് വെള്ളം എട്ത്തുണ്ടോന്നരും ബാത്റൂമിൽ പോവാനൊക്കെ രാത്രി ഒക്കെ
ആഹാ... !
അങ്ങനെ അയിണ്ട് ങ്ങനെ വെള്ളം പോവും പടച്ചോൻ ആരോഗ്യം കൊടുക്കട്ടെ കണ്ടറിഞ്ഞ് ചെയ് തിരുന്നുണ്ടല്ലോ. അതന്നെ ല് കിട്ടല് ഹേ... !
ആഹാ എന്നെ അങ്ങനെ ആയാലും, മതി അറിയണ്.
ഉം എന്നിട്ട് നമ്മ പോയി് തൊട്ടെച്ചിട്ട് കുയിന്നവിടെ വെക്കും
പിന്നെ ഹ് ഹ് അങ്ങൻതോലത്രണ്ട്
ഉം അങ്ങനെ പറയണെ.
അങ്ങനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞി ഇന്നെ അങ്ങനെ ഇന്താക്കുന്നു വേണ്ട നമ്മളവിടെ- ഒച്ചങ്ങളെ വാപ്പാന്റെ പാട്ട് കൊണ്ടാണ് ഇവടെ, പൈസ കുറഞ്ഞത് അറഞ്ഞ് ഞാന്. ഹേ... !
ഉം ബെ അതെന്തെ
അതല്ലേ വാപ്പോരിം പാട്ടീം ഇവിടത്തെ കര കൂട്ടക്കരച്ചിലും ഒക്കെകൂടി ആയിട്ട്
ഉം ഉം... !
ങ്ങനെ വലത്തെ ഇട- ത്തെ സൈഡ് ഈ വലത്തെ സൈടിന്ന് ഇടത്തോട്ടാണ്
ഉം... !
ഇക്ക അറിയിണ ടുക്കുകയാണെങ്കില്, ഒരു പാതിക്ക് ചവുട്ട് കിട്ടും അപ്പൊ മൂത്തച്ചിണ്ടാവും ഇന്നലെ ഉറങ്ങീട്ടേ ശരിക്ക് പറഞ്ഞാല്
ഏ ഹ് അങ്ങനൊക്കെ അറിയൂലേ അപ്പോ?
ആഹാ ഏഴാം മാസം അല്ലേ, ഏഴാ- ആറില് തുടങ്ങിക്കണം അങ്ങനെ അറിയാന്.
ആഹാ... !
ഇവരോട് ഇവര് എന്ത് കുട്ടിയാണ് ആദ്യത്തെന്ന് ചോയിച്ചും എന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പോയാല് എന്നിട്ട് ഇവര് ഇങ്ങനെ കക്ക കക്ക കക്ക ക്കറിഞ്ഞാണ്ട് ങ്ങനെ ചിർച്ചും ഉം അപ്പോ നമ്മുക്ക് ഏ പറഞ്ഞരൂലല്ലോ. അത് പറഞ്ഞതാ നിയമവിരുദ്ധണ് മറ്റാണ്‌ ന്നർ വേണ്ടി പറയാനിക്കൂലല്ലോ ഇവരെങ്ങനെ കർഞ്ഞാണ്ട് ചിർച്ച് ഒരുക്ക് അറിയും ചെയ്യും, ഒരു ചെറിച്ചും ചെയ്യും. ആദ്യത്തത് മോളാണോ നോയിച്ചും. ആദ്യത്തെ മോളല്ലേന്ന് ചോയിച്ചും അതെന്താ അങ്ങനെ ചോയിച്ചാൻ കാരണം
ഉം രണ്ടാമത്തെ മോന ആയിക്കും.
ഹേ... !
രണ്ടാമത്തെ മൂനായിരിക്കുന്നാല്.
ഉം അടുത്തെ ന്നെദ കോല കേടൊന്നുല്ലാതെ ഇപ്പത്തെ അധികം ആണ് എനിക്ക് അതാ പേടി പടച്ചോനോട് തേട്ണത് അതാ ണ്. ബുദ്ധിക്കായാലും കോലക്കേടൊന്നുല്ലാതെ ആരോഗ്യവാനായിട്ട് ആണായാലും പെണ്ണായാലും
അതന്നെ
ഞ
ഒരു കൊഴപുല്ലാതെ ആയി കിട്ടിയാ മതി.
ഉം ഉം അതത്രേ ഉള്ളൂ പൈസ ഒന്നും നാളണ്ടാക്ക മയാളെ ജീവനങ്ങനെ
മ്മ് അയ്ശരി
ഇപ്പതങ്ങാനും ആങ്ങളോക്കെ ദെറസ് ദെറസില് കൊറെ പോയെന്ന വ്യക്തിയാണ് ആങ്ങള പിന്നെ ഗ്രാഫിക് ഡിസൈന് ചേർന്ന് ഞാൻ ഓനെ നിർബന്ധിച്ച് കൊണ്ട ആറാം വയസ്സ് കൊണ്ടക്കിട്ട് അധികം
അത ചേക്കില്ല റേഞ്ച്പോയോ ഹലോ ഹലോ ഹലോ ഹലോ
ഇല്ല
കേക്ക്‌ലല്ലോ ഹലോ? ഹലോ? കേക്കില്ലടോ കട്ടായി